ആഹ്
ആഹ്
ആഹ് എന്താ ശബ്ദത്തിനൊക്കെരിത് എന്താ വണ്ടിമുട്ടി- ങ്ങള് മറ്റേ ആശുപത്രിക്ക് കിടക്കാന്നൊക്കെ കേട്ട്.
അതെടാ ഒരു ബസ്സിന ടിച്ചിട്ടേ ഏ ഞാന് ബസിന് റോങ് സൈഡ് കയറി വന്നിട്ട് ഇടിച്ച് ഇപ്പൊ കാലിന് നല്ല പരിക്കുണ്ട് കൈനും പരിക്കുണ്ട്. അങ്ങനത്തെ പ്പോ അവസ്ഥയിലാണ് ഇപ്പൊ ഞാൻ ആ രണ്ട് ദിവസയിട്ട് ആക്സിഡന്റ് ആണ് ഏ അപകടം പറ്റി നടക്കണ് ഞാനിപ്പോ ഹോസ്പിറ്റലിൽ അഡ്മിറ്റണ് ഇപ്പൊ കുറച്ച് സീരിയസ് ആണ്. ഏഹ് ഇപ്പൊ കാലിനും കയ്യിനുആയത് കൊണ്ട് തലക്കൊന്നുംല്ല പ്രശ്നങ്ങളൊന്നുമല്ല വലിയ കുഴപ്പല്ല ഉ ഉ ഏ പ്പൊ.
അപ്പൊ എന്തണ്ടായി അപ്പൊ നോക്കീല്ലേ ഞങ്ങള് മറ്റേ നിങ്ങളടെ മറ്റേ മോട്ടർ സൈക്കിള്മ്മേ അതോ കാറില എന്തിമയിരുന്നു അത് നിങ്ങള് ഇന്നോവയില എന്ത്മെര്ന്ന് നിങ്ങള് പോയിന്.
ഞാൻ ഞാ ഫാ ഫാ ഞാന് മോട്ടർ സൈക്കിള് മെ ആ പോയത്. ഞാന് അത് ഇവിടുന്ന് കോട്ടക്കൽ റൂട്ടിന് പോകുമ്പോ ഏഹ് ഏഹ് ബ് വ ഇ ദേ ബസ് കാരൻ റോങ് അടിച്ച് വന്നതാണ് പ്രൈവ ഏഹ് ഏഹ് പ്രൈവറ്റ് ബസ് റോങ് അടിച്ച് വന്നതാണ്.
അപ്പോ ഓല് ശ്രദ്ധിക്കാതെ വന്നു ഞാനപ്പോ എന്റെ മിസ്റ്റേക്ക് എന്റെ തെറ്റല്ല. അതുണ്ട് സീനില്ല പോല് അപ്പൊ ഞാട് പോയിട്ട് ഇടിച്ചു ഞാൻ തെറിച്ചു കാരണം ബസ്സല്ലേ സ്സ് ത്ര ഏഹ് ബസ്സും മോട്ടർ സൈക്കിളും വ്യത്യാസവില്ല അപ്പോ ഞാൻ തെറിച്ചിട്ട് എൻ്റെ കാലൊന്നു ഇടിച്ചു കയ്യൊന്ന് കൈയ്യിപോ ഒടിഞ്ഞെക്കണു കാല
ഉം
നല്ല മുറിവുണ്ട് അപ്പൊ റെസ്റ്റെടുക്ക ഡോക്ടറിപ്പോ ഞാന് ഇപ്പൊ ഐ സു ല് ന്ന് കുറച്ചു നേരം കിടന്നു തലക്ക് പറ്റിയോന്ന് നോക്കാൻ വേണ്ടീട്ട് തലക്ക് വലിയ പ്രശ്നങ്ങളില്ല പിന്നെ റൂമ്ക്ക് മാറ്റി കാ കയ്യ് കാൽ കയ്യും അനക്കാൻ പറ്റാത്തോണ്ട് ആ ബുദ്ധിമുട്ടുണ്ടായതുകൊണ്ട് റൂമ്ക്ക്‌ മാറ്റിക്ക്ണു. ആഹ് ഞമ്മളെ ഫ്രണ്ട്സ് ഫ്രണ്ട്സളൊക്കെ സുഹൃത്തുക്കളൊക്കെ വന്നിരുന്നു. ഇജ്ജ് പ്പാ ദൂരയായത് കൊണ്ട് വരാത്താണ് ഞാൻ വിചാരിക്കണെ ഞാൻ വിളിച്ചത് എത്ര നന്ദി മ്
ആഹ് ഞമ്മളെ എന്താച്ചാലേ നമ്മള് വിവരറിയാനേ ഒരു രണ്ട് മൂന്ന് മൂന്നു ദിവസം എടുത്തു കാരണം എന്താച്ചാല് ഇവിടെ മഴക്കായിട്ട് റേഞ്ചും കാര്യങ്ങളൊന്നും ഇല്ല ഏഹ് പിന്നെ പിന്നെ എന്താ വച്ചാ ഇത് ഞാൻ വിചാരിച്ചു പിന്നെ ജ്ജ് എപ്പലും വണ്ടിമെന്നിങ്ങനെ വിക്ണ ആളല്ലേ അപ്പൊ പിന്നെ അതേമാരി എന്തെലും ചെറിയ എന്തേലും കേടാന്നാ ഞാൻ എവിടെന്നേലും കേട്ടു ഇങ്ങനെയാണ് ഒക്കെ ഇങ്ങനെ എന്തോ എന്തോ മുറി പറ്റിയിട്ടുണ്ട് മറ്റേ ആഹ് ഞമ്മളെ വണ്ടിമ്മേടിച്ചു എന്നൊക്കെ പറഞ്ഞെ ഞാൻ വിചാരിച്ചന്നെ ചെറിയ എന്തേലും ഒരു വീണിട്ട് ഇങ്ങനെ നമ്മള് റോട്ടിലൊന്ന് അങ്ങനെ ഒരതി പോകൂലേ അങ്ങനെ എന്തെലും ആണെന്ന വിചാരിച്ചേ അങ്ങന ആഹ് അതുകൊണ്ട് പിന്നെ ഞമ്മള് അന്ന് വിചാരിച്ച് പിന്നെ പിന്നെ ആഹ് പിന്നെ അയ്ന്റെ വാർത്തകളോന്നും പിന്നെ ആരും പറയണൊന്നും കേട്ടില്ല അപ്പൊ പിന്നെ ഞാൻ വിചാരിച്ചു ഇങ്ങനെ നമ്മള് വേറെ ചെറിയെന്തേലും പ്രശ്നാ വിചാരിച്ചു അപ്പത് ഗുരു ഇത്രയിട്ട് പരിക്ക് ഉണ്ടായിന്നുല്ലേ
ആഹ് ഇണ്ട് ഇണ്ട് ഞാന് നേരത്തെ പറഞ്ഞില്ലേ ഞാന് ഒന്നാമത് ഞാൻ ഏർ കുറച്ച് ധൃതിലാണ് പോണത് ഏഹ് ആഹ് പ്രശ്നുണ്ട് പിന്നെ ബസ്സർക്ക് അവരുടെ സമയം തെറ്റിന്റെ ഏഹ് തില് അവര് കുറച്ച് സ്പീഡിലാവരുണ്ട് ഏഹ് മിസ് ഏഹ് പ്രശ്നം തെറ്റ് അവരുടെ ഭാഗത്താണെങ്കിലും ഞാനും കുറച്ച് സ്പീഡിലായിരുന്നു വന്നത് അപ്പൊ ഞാന് കുറചാ റഷ് ആങ്‌ വേഗത്തിൽ ഇടിച്ചപ്പോ ഞാൻ തെറിച്ചു തെറിച്ചപ്പോ വീണത് നേരെ ഒരു കല്ലിന് കാലിടിച്ചതും കയ്യ് കുത്തിയതൊക്കെ അപ്പൊ അങ്ങനെ മുറി കാലിനു കൈയിനോടിവുവാണ് പിന്നെ തലക്ക് ത ജസ് ഹെൽമെറ്റ് ഇട്ടതൊണ്ട് തലക്ക് വലിയ പ്രശ്നല്ല ഏഹ് ആഹ് പിന്നെ അത് അതുകാരണം ഇപ്പ നാട്ട്ക്കിപ്പൊ നാട്ടാരൊക്കെ കൂടി അവിടെള്ള നാട്ടാരൊക്കെ കൂടി പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തിച്ചോണ്ട് ഏഹ് എനിക്ക് പിന്നെ ശ്വ ശ്വസിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്ടയിരുന്നു പണ്ടെള്ള പ്രശ്നണ് അപ്പോ ആഹ് പ് ങ്‌ ശ്വാസ ശ്വാസം കിട്ടാൻ കുറച്ച് പ്രയാസപ്പെട്ടു അതാണ് പെട്ടെന്ന് ഐ സി യു ക് കെറ്റിയത് തലക്കെന്തേങ്കിലും പറ്റിണോന്ന് അറിയാൻ വേണ്ടീട്ട്, അപ്പൊ ആ ബുദ്ധിമുട്ടാണ് ഉണ്ടായുന്ന
ആ, എന്തായാലും ഇപ്പൊ നല്ല ഭാഗ്യ ആയി, ഈ ഒരു കാല് ഇപ്പൊ കുറച്ചായിട്ട് ഒരാ രണ്ട് മൂന്നാഴ്ച ആയിട്ട് കുറേ ആൾക്കാര് മരിക്കുവൊക്കെ ചെയ്തേക്കണ്. ഈ വണ്ടി മുട്ടിയിട്ടും കാര്യങ്ങളൊക്കെ കാരണം എന്താ വെച്ചാപ്പ യാത്രകള് കൂടിട്ട്. എന്താച്ചാ നമ്മള് വ റോഡൊക്കെ അടിപൊളിയ ആയിക്കല്ലേ, റോഡൊക്കെ അടിപൊളി ആയി. എല്ലാ റോഡും നമ്മള് റബ്ബറൈസ് റോഡായി. അപ്പൊ പിന്നെ അതിന്റേതായിട്ടുള്ള സ്പീഡോ ഫാസ്റ്റ ട്രാക്ക്ന്ന് പറഞ്ഞിട്ട് ആൾക്കാര് എന്ത് ചെയ്യാണ് നല്ല രീതി ഇതില് വണ്ടി ഓടിക്കയാണ് ആൾക്കാര് കണ്ണും മൂക്കൊന്നും നോക്ക്‌ണില്ലാ അപ്പൊ അയ്ന്റേതായിട്ടുള നല്ല സ്പീഡ് പോകുമ്പോ സ്വാഭാവികായിട്ടും എന്തുണ്ടാവും എതിരെ വണ്ടിനെ ഒന്ന് മെല്ലെ ഒന്ന് നെയ്സ് ആയിട്ട് ഇടിച്ച് എടുത്തിടാ ഒരു ഇതാണ് പിന്നെ എന്താച്ചാല് വേറൊരു പ്രശ്നണ്ട എന്ന് വച്ചാ ചെറിയ വണ്ടി വലിയ വണ്ടി അടിച്ചാല് വലിയ വണ്ടിക്കാണ് എന്ത് പ്രശ്നങ്ങളില്ലായിരിക്ക കാരണം ഓല് നമ്മള് പഠിച്ച ചെറിയ വണ്ടിയുടെ പ്രശ്നണത് ഏഹ് അപ്പൊ ഓരോരുത്തരും ഇപ്പൊ ബസ്ന്നൊക്കെ പറഞ്ഞാല് ഓല് അയിന് വേണ്ടിട്ട്. അ ഇപ്പോ ഒരു ഇപ്പൊ ഒരു അഞ്ച് മിനിറ്റ് വേഴിക്കാ തന്നെ ഓലക്ക് എന്തേയ്ണ്ട് അങ്ങാനൊലെ ഒരു ഒരു ദിവസത്തെ ഓരോ അഞ്ചു മിനിറ്റ് നോക്കിയാ കൊറെേ വലിയ ടൈം ആവാ പിന്നെ ഒലെ ഓല് ഓലെ കാര്യം നോക്കണ്ടേ അപ്പൊ അതിനനുസരിച്ച് സ്പീഡിൽ ഓലും പോവുവാണ് അപ്പം പ്രത്യേകിച്ച് ഈ ബസ്സിന്റെ ബസ്സും അതേപോലെ തന്നെ മറ്റുള്ള വണ്ടികളൊക്കെ ഇടി ട്ടിലുള്ളതാണ് ഇപ്പോൾ ഏറ്റവും കൂടുതല് കേൾക്കുന്നത്. ഉം ഏതായാലും ഇപ്പൊ എന്താ ചെയ്യാ ആരാ ഇപ്പൊ ഉപ്പല്ലത് ഇങ്ങളെ
ഓ അപ്പൊ ഞാൻ ഒറ്റക്ക് ആയിരുന്നു, അത് വല്ല, അതുകൊണ്ട് വലിയ കുഴപ്പൊന്നുമില്ല വല്ല്യ ഓനിക്ക് നല്ല പറ്റ ർന്നു. ബാക്കിലായിരുന്നോണ്ട് ഓൻ അധികം കൂടുതൽ തെറിച്ചിരുന്നു ഇന്നിട്ട് എന്തേലുമൊക്കെ കൂടുതൽ അപകടം പറ്റും ഇപ്പൊ എന്താ ഇപ്പൊ അതിപ്പോ ഇജിപ്പോ പറഞ്ഞ പറഞ്ഞ പോല തന്നെ ഇപ്പോ റോഡ് നവീകരിച്ചത് കൊണ്ട്, എല്ലാവാരും സ്പീഡില് പോകണ്ട് പിന്നെ ഒന്നമത് ഇപ്പ മഴയല്ലേ മഴ കാരണം എന്ത് റോഡൊക്കെ റബറൈസസ് ചെയ്ത് കൊണ്ട് നല്ലം തേക്കുണ്ട്, എഹ് നല്ല തേക്ക് ഉണ്ട് ഇപ്പൊ വണ്ടിന്റെ ടയറാണെങ്കില് ഇപ്പോ വേറെ അഥവാ എന്ത് മുട്ടയായി തുടങ്ങിക്ക്ണ്ടെങ്കില് പറയും വേണ്ട ഇപ്പൊ അധികം ഇപ്പൊ ഇന്നലെ എന്റെ അയൽവാസിക് ഒന്ന് ആക്സിഡന്റ് പറ്റി ഏഹ് അപകടം പക്ഷെ വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായില്ല ഏഹ് ഉം, ഓനപ്പോ ഹെൽമെറ്റ് ഒക്കെ ധരിച്ചൊണ്ട് വലിയ സീനില്ല. അപ്പ അതാ അതാണ് മഴയത്ത് സ്കിഡ് ആയി
ആഹ് അപ്പൊ ഇനി ഇങ്ങളും ഇങ്ങളെ ഇങ്ങള്, ഇങ്ങളും അയൽവാസികളും രണ്ട് ബെഡ് എടുത്ത്ക്കാ ഒരു ആശുപത്രിയില്
അല്ല ഓന് ഓന്ക്ക് വലിയ ഇൻ ഏഹ് ഇതും പരിക്കൊന്നും ഇല്ലാത്തൊണ്ട് ഓന് ഇന്ന് പോന്നു ഏഹ്
ആ ഇങ്ങള് ഇന്നലെ ഈ ആ ആ പൈസ തീ ഒന്ന് ഇങ്ങള് ഇന്നലെ മാറ്റിന്നല്ലേ പറഞ്ഞെ, എന്നിട്ട് ഇങ്ങൾ ഇങ്ങനെ സംസാരിക്കണില്ലേ അപ്പ ഐ സി യു വി ൽ എന്നിട്ട് എത്രീസം കെടന്ന് ന്നാ പറഞ്ഞേ
ആ ഒര് ഒരീസം തന്നെ ഓല് തലക്കെന്തങ്കിലും പരിക്കൊണ്ടോന്ന് നോക്കൻ വേണ്ടിട്ട് ഐ സി യു. ൽ കിടത്തി. പക്ഷെ ശ്വാസത്തിന്റെ ബുദ്ധി മുമ്പെ ബുദ്ധിമുട്ടാണ്. പെട്ടെന്ന് ഒരു ഏഹ് പെട്ടെന്നല്ല ഒരു പ്രഷർ കയറിയപ്പോ ഉള്ള ആ ബുദ്ധിമുട്ടാണ് പക്ഷെ തലക്കൊന്നും പറ്റിയില്ല അത് വെച്ചിട്ടാണ് ഐ സി യു കയറ്റി ഒരു ദിവസം ഐ സി യു വിൽ കിടന്നു. പിന്നെ റൂമിലേക്ക് മാറ്റി പിന്നെ പ്ലാസ്റ്റർ ഇട്ടോണ്ട് കൈയിന്റേം കാലിനും മുട്ടിന്റെ താഴേക്ക് ഫുൾ പെയിൻ ആണ് അപ്പൊ അപ്പൊ അതിന്റെ നീറ്റലും ഇതൊക്കെ മാറാൻ വേണ്ടിട്ട്. ഫുൾ ഓപ്പർറ്റി കെടുക്കാണ് അപ്പോൾ അതാണ് അതിൻ്റെ പ്രശ്നങ്ങള്ള് ഇള്ള ഇപ്പോ ഏ പ്പ പ്പാ പ്പൊ മൊഖത്തിന് വല്യ പ്രശ്ന ങ്ങളൊന്നുല്ല മുഖത്തിനൊന്നും പറ്റില്ല പക്ഷെ കാൽന്റടി പിന്നെ കൈയ്യൊക്കെ ഇഞ്ചോട് മുറിയായിരിക്കാ ഏഹ് അപ്പൊ ഇതാണ് പ്രശ്നം അപ്പൊ ഇങ്ങള്
ഉം അപ്പൊ അൻക്ക് ഓൾറെഡീ നിങ്ങളെന്റെ തലക്കൂതിനൊക്കെ ഓരോ പ്രശ്നങ്ങളില്ലതല്ലേ അപ്പൊ അത്‌ അതിനെ ബാധിക്കോ അങ്ങനെന്തേലുണ്ടോ
ആഹ് പിന്നെ ഞാൻ പറഞ്ഞിലേ ഇക്ക് ശ്വാസ
എങ്ങട്ടോ കൊണ്ടാക്കൊക്കെ ചെയ്തീനില്ലേ തലക്ക് എന്തോ പ്രശ്നണ്ടായിട്ട്
ആഹ് തലക്ക പണ്ട് അത് തലക്ക് ത തലന്റെ ബാഗ്ടി ബാ പുറമ്പാകം ഇടിച്ചീന്റേഷള്ള പ്രശ്നമാണ് അപ്പോ
ഉം
വളർന്നതിനനുസരിച്ച് ആ പ്രശ്നം മാറിക്കൊണ്ട ത്തിണ്ട് പക്ഷെ ഞപ്പന്ന് പർഞ്ഞ ആ ശ്വാസത്തിന്റെ പ്രശ്നട്ട് ശ്വസിക്കാള്ള ബുദ്ധിമുട്ട് അത് അതും അതും അതിന്റെപ്പം വേറെന്തേലൊക്കെ വന്നാ വലിയ പ്രശ്ന നാവും അപ്പാ ആ പ്രശ്നം മാറ്റാള്ള ഒരുതീലാണ് ഞാൻപ്പൊ നിക്ക്ണേ ഉം ഇപ്പൊ വേറെന്തേലൊക്കെ നോക്കാണെങ്കില് വേറെ അപ്പൊ ആ ആ ഭയത്തിലാണ് ഞാപ്പ നിക്കണെ ഉം
ഉം ഉം അതെല്ലാപ്പൊ നിങ്ങള് ഏ ഈത് റീക്കവറായി പോകുമ്പോങ്ങള് നല്ലേ സാമ്പത്തികായിട്ട് കുറേ ത്ണ്ടാവോലോല്ലേ നല്ല ഏഹ് ചെലവ് വരോല്ലോല്ലെ വല്യ ആശ്പത്രിയല്ലേ
ആഹ് അത് വല്യ സീനില്ല എനിക്ക് കാരണം ഹെൽത്ത് ഇൻഷൂറൻസ് അതിന്റെ പുറമെ ഞാനെന്ത് ഹെൽത്ത് ഇൻഷുറൻസിട്ത്തിരുന്നു അപ്പോ ഞാൻപ്പോ അയ്ന്റെ പൊറമെ ഹെൽത്ത് ഇൻഷൂറൻസ് ഉപയോഗിക്ക്‌ണ്ട് ഏ ഒരൂ ഏഹ് ട്വന്റി ഫൈവ് ലാക്സിന്റെ ഹെൽത്ത് ഇൻഷുറൻ ച്ച് ഞൻ അട അടച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടില്ല ഉം അപ്പൊ ആതാണ്പ്പൊ ബുദ്ധിമുട്ടില്ലാത്ത
ആ ഇങ്ങള് പിന്നെ മുപ്പതിനായിരം നാല്പ്പതിനായിരം ഒക്കെ മാസം പണിട്ത്ത് കിട്ട്ണ പൈസ അതൊക്കെണ്ടാവൂലേ വേറെ ചെലവുകളൊന്നുല്ലല്ലോ ഏ മ്മ് എന്തായാലുംപ്പോ അയിനെ അടച്ച് ല്ലേ എന്തായാലും എന്തേലും ഉണ്ടെങ്കി വിളിക്ക് പൈസന്തേലും മാണെങ്കി
ആ പൈസക്ക് ബുദ്ധിമുട്ട് പ്പൊ പൈസക്ക് ബുദ്ധിമുട്ടില്ല ഏ പക്ഷെ ഞമ്മക്ക്‌പ്പോ സന്തോഷംതരണ ആരെങ്കിലും കാണാൻ വരുമ്പോ വർത്താനം പറഞ്ഞ്ക്ക ഏഹ് സുഹൃത്തുക്കളൊക്കേയ് അതാണ്പ്പാകെള്ളൊരു സന്തോഷം ഇപ്പൊ ഈജ്ജോക്കെ ദൂരായതോണ്ട് വരാതിരിക്കാണ് പിന്നെ എടുത്തുള്ള ആൾക്കാര് കൊറേ ആൾക്കാര് കൊറേ ആൾ ക്കാര് വര്ണു കൊറേ ആൾക്കാര് വരാതിരിക്ക്‌ണു
ഏഹ് അങ്ങൻത്തെ കൊറേ പ്രശ്നങ്ങളൊക്കെണ്ട് ഉം ഏ അത് ഉം അതാണ്പ്പൊ
മ്മള് ഞാനും വരാൻ നോക്ക നമ്മൾക്ക് തെരക്കല്ലേ നമ്മളെന്താച്ചാല് പ്പൊ കൊറേ അവിടിവടിണ്ടായിട്ട് തട്ടിമുട്ടിയിട്ട്ങ്ങനെ പണിക്ക് പോയിട്ടൊക്കെമ്മള് കുടുംബങ്ങളെ പോറ്റല്ലേ അപ്പോപ്പിന്നെ അയിന്റെ എന്തുണ്ടാവും അയ്ന്റെരു ഇതടണ്ടാവും എന്തായാലും നമ്മള് കാണാൻ വരണ്ട് നാളെ മറ്റന്നക്കായ്ട്ട് നമ്മള് കാണാൻ വരണ്ട് ഏഹ അനക് ഓറഞ്ചോ മുന്തിരി ഇഷ്ടം
ഏഹ ഇക്ക ഓറഞ്ചും ഇക്ക് ഓറഞ്ചാ കൂടുതലിഷ്ടം പക്ഷെ മുന്തിരി പച്ചമുന്തിരിയായ അത്രക്കും സുഖായി
ആഹ് പച്ചമുന്തിരി ഇപ്പൊ കിട്ടൂലല്ലോ ഇപ്പൊ മയക്കാലല്ലേ മയക്കാലത്ത് പച്ചമുന്തിരി ഉണ്ടാവലല്ലോ അപ്പൊ നമ്മള് ഓറഞ്ച് കൊണ്ടിരുണ്ട് എന്തായാലും
ആഹ ഓറഞ്ച് കൊണ്ടോ ഇപ്പൊ ഇ ഒന്നങ്കി നാളെ അല്ലെങ്കിൽ മറ്റന്നാളെക്കെ ആയിട്ട് വാ നമ്മുക്ക് ബാക്കിയുള്ള സുഹൃത്തുക്കളെയും കൂട്ടിട്ട് വാ എമക്ക് എന്തായാലും ഞാൻ എന്തായാലും പ്പ റസ്റ്റ് വിശ്രമിക്കാണ് പ്പങ്ങമ്മക്ക് ഇങ്ങനെ അവിടെ ഇരുന്ന് വർത്താനും പറഞ്ഞിട്ടൊക്കെ പോവാ
ആഹ ആയിക്കോട്ടെ അല്ല എന്റെ ഓക്സിജന് എന്താ പ്രശ്നുണ്ട്ന്ന് പറഞ്ഞ മറ്റേ അതൊന്നും പ്രശ്നം ഉണ്ടാവൂലല്ലേ
അതിപ്പോപ്പ സുഖമായിക്കൊണ്ടിരിക്കുന്നു ഉം
ആഹ അപ്പൊ പിന്നെ ഓറഞ്ച്ക്കെ തിന്നാലോ അല്ലേ ശ്വാസത്തിനൊന്ന തടസംണ്ടാവില്ലല്ലേ ഇല്ലെങ്കിൽ പിന്നെ ഇങ്ങള് മാറിട്ട് വരി ന്നട്ട് നമ്മക്ക് ഓറഞ്ച് വാങ്ങാം
ന്നശരി നമ്മള് സംസാരിച്ച് സമയം കളയണ്ട
ആഹ് ഓക്കെ ഓക്കെ ന്ന ഓക്കെ